ഹലോ
ആഹ് എന്തായി?
ആഹ് നല്ല വിശേഷം എന്തായി? അയ്യോ കേക്കാൻ പറ്റുന്നതല്ല ഏഹ്. ഞാൻ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു.
ഓ ഈ സമയത്തോ, ചായ കുടിച്ചില്ല?
അല്ല ഈ ടൈപ്പ്.
ഓ ഓ എന്തൂട്ടാ കഴിച്ചേ?
ഞാൻ കഴിച്ചത് ഞാൻ ഇന്ന് ചോറ് കഴിച്ച് പിന്നാ. ആഹ് അവിയല് കഴിച്ച്, പിന്നാ ഏഹ് മീൻ വറുത്തത് അങ്ങനൊക്കെ.
ഓ കൊള്ളാലോ കോമ്പിനേഷൻ.
ഉം ഭക്ഷണം കഴിച്ചോ, ചായ കുടിച്ചോ?
ചായ കുടിച്ചിട്ടില്ല, ഞാനും നിന്നെ പോലെ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കിടക്കുകയായിരുന്നു.
ഓഹ്
അങ്ങനെ കാര്യങ്ങള് പിന്നെ വേറെ നാളത്തേക്ക് ഒക്കെ എന്താ പ്ലാൻ.
നാളത്തേക്ക് എന്താ വെക്കേഷൻ തീരാറായല്ലോ, ഇനിയിപ്പോ അസ്സിഗ്ന്മെന്റും കാര്യങ്ങളെയൊക്കെ ആയിട്ട് ബിസിയാണ്.
ഓ ശോ വെക്കേഷൻ തീരാറായില്ലേ, നമുക്ക് എവിടേലും പൊറത്ത് പോയാലോ?
ആഹ് അത് ഞാനും ഓർത്തു ഈ വെക്കേഷന് ഒരു സ്ഥലത്തും പോവാൻ പറ്റിയില്ല.
സത്യം എവിടെ ഒന്ന് പോ പെട്ടെന്ന് പോയി വരാൻ പറ്റിയതായിരിക്കണം എന്ന് വെച്ചാൽ അധികം ദിവസം ഇല്ലല്ലോ.
എന്നാ നമുക്കൊരു മൂവിക്ക് പോയാലോ?
ആഹ് അത് നല്ലൊരു ഐഡിയ ആണട്ടോ, പോകാന്ന് ഏത് മൂവിയാ?
ഈയിടെ ദൃശ്യം ത്രീ അല്ലേ റിലീസ് ആയതല്ലേ, പിന്നെ അതിന് തന്നെ പോവാം.
ഉം അത് നല്ലതാണോ മൂവി?
എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിരുന്നു, പക്ഷെ അവർക്ക് ദൃശ്യം ടൂ ആണ് പേഴ്സണലി കൊറച്ച് കൂടി ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. എന്നാല് നമുക്ക് ട്രൈ ചെയ്യാം.
പിന്നാ കൊറെ പേരെ നല്ലതാന്ന് പറയുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോരോ പേഴ്സണാലിറ്റി അനുസരിച്ച് അഭിപ്രായങ്ങൾ മാറാലോ.
ഉം അത് ശരിയാണ്, എന്നാ പിന്നെ നമുക്ക് അതിന് പോയാലോ?
ഓക്കേ സാറ്റർഡേക്ക് ബുക്ക് ചെയ്താലോ?
സാറ്റർഡേ ശനിയാഴ്ച എനിക്ക് ആഹ് ഞാൻ ഫ്രീയാണ്.
സാറ്റർഡേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണത് അന്നായിരുന്നു.
ഓ എന്തിന് വേണ്ടി.
ആഹ് ബർത്ത് ഡേ വരണ് അതോണ്ട്.
ഓ ഓ കൊള്ളാം.
ഉം നേരത്തെ അത് ഞാൻ ഓർത്തില്ല.
ആഹ് അതെന്തായാലും നന്നായി അങ്ങനെ ആണേൽ നമുക്ക് അതും പോയി എടുത്ത് ആഹ് വഴിക്ക് സിനിമക്ക് പോയാലോ?
അത് അത് എത്രത്തോളം നടക്കുന്ന് എനിക്ക് അറിയാൻ പാടില്ല.
ഓ ആഹ് എന്നാലും നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാലോ?
ആഹ് നമുക്ക് നമുക്ക് എന്നാ ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തേക്ക് സെറ്റ് ചെയ്താലോ?
ഞായറാഴ്ച വേണ്ട എന്താന്ന് വച്ചാൽ എനിക്ക് എക്സാം ചൊവ്വാഴ്ച തൊട്ട് തൊടങ്ങും. അപ്പൊ വെള്ളിയാഴ്ച ഇനി നാളെയാണ് നാളെ സെറ്റ് ആകേണ്ട വരും.
എന്നാ പിന്നെ നാളെ സെറ്റ് ആക്കാം.
നാളത്തേക്ക് ഏത് ഷോ വേണം.
അത് അറിയില്ല, വീട്ടിൽ ചോദിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം.
ആഹ് ഓക്കേ.
എന്തായാലും സമ്മയിക്കാനുള്ള ചാൻസ് വളരെ കൊറവാണ് കാരണം
മാസവാസാനം ഒക്കെ ആയിട്ടെ
ഓഹ് അതും ശരിയാണ് ഇവിടെ അതെ പറയുണ്ടായിരുന്നു ആഹ് നമുക്ക് വിചാ ട്രൈ ചെയ്ത് നോക്കാം ചോയ്ച് നോക്കാം
ആഹ് ട്രൈ ചെയ്യാം
അതെ പിന്നെ ചായയ്ക്ക്
ചായക്കൊന്നും ആയിട്ടില്ല അത് നീ സമയം കൊറെ വൈകും ഏഴ് മണി ആറുമണിയക്കെ ആകുമ്പോഴാണ് ഇവിടെ ചായ കുടി
ഓ അത് ഭയങ്കര സമയം കൂടുതലാണല്ലോ
ഉം പിന്നെ കുറേ നാളുകളായിട്ട് അങ്ങനെ ആയതുകൊണ്ട് പ്രശ്നമില്ല
ഉം പിന്നെ അത് ശീലായി കഴിയ്മ്പോ കുഴപ്പല്ല കെട്ടോ
ആഹ് അതാണ് അടുത്ത മാസം മുതൽ ഇനിയിപ്പെ നമുക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ പോവാലെ
അഹാ അതെ അതെ അത് നല്ലൊരു കാര്യണല്ലോ ഒരു സമാധാനായി അത് കേട്ടപ്പോ തന്നെ
! ! ! ! ! ! ! അല്ലതൊക്കെ ആക്ഷനിൽ വന്നാൽ കൊള്ളാം ഈ പറിച്ചില് മാത്ര ആവോന്നാവോ
ഏഹ് അത് വരും വരാതിരിക്കില്ലല്ലോ പിന്നെ കൊറേ പേർക്കത് ഒരു ആശ്വാസമാണത്
ഉം
പിന്നെ നമ്മള് അടുത്ത ദിവസം തൊട്ട് സ്കൂളിലോട്ട് ഇട്ടൊക്കെ പോണല്ലേ ഏതാണ് ഹാപ്പി ആണോ
ഹാപ്പി ഒന്നും അല്ല പിന്നെ വെക്കേഷൻ ക്ലാസ് വെക്കൂന്ന് പറഞ്ഞേച്ചതാണ് അത് വെക്കാതെ ഈ പ്രാവശ്യം വെക്കേഷൻ കിട്ടി തന്നെ ഒരു വല്യ ഭാഗ്യമാണ് പിന്നെ ഇനി മുതൽ ടൈറ്റായിരിക്കും ക്ലാസ്സസ്കെ കാരണം വെക്കേഷൻ ക്ലാസ് ഒന്നുംണ്ടാവാതിരുന്നത് കൊണ്ട് പോർഷൻസ് ഒക്ടോബറിൽ കംപലീറ്റ് ചെയ്യണം അതിന്റെ പ്രഷറൊക്കൊയായിട്ട് ടീച്ചേഴ്സും ഭയര ടൈറ്റായിരിക്കും ക്ലാസ് ഉം കേക്ണില്ലല്ലോ
ഉം
ഹലോ
ഫോൺ
ആ ഇപ്പ കേക്കാം
ആഹ് ഞാൻ പറഞ്ഞതേ ആകെ നല്ലൊരു ഓട്ടോയിരിക്കൂല്ലന്ന്
അതെ അതെ
ഇത് പുതിയ രാത്രിക്കത്തേക്ക് സ്പെഷ്യല് വേറെ എന്തെരും ഉണ്ടോ
രാത്രിൽത്തേക്കാ
ആഹ്
രാത്രിയിലേക്ക് ഒന്നും സ്പെഷ്യൽ ഒന്നുമില്ല എന്നാലും എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഒരു ഗ്രേവിംഗങ്സ് വന്ന്ട്ടുണ്ട്
ആഹ് അതെന്ത് പറ്റി പെട്ടെന്ന് ബിരിയാണി ഗ്രേവി
ഇന്ന് മുസ്ലിംസിന്റെ പെരുന്നാളൊക്കെയിട്ട് എല്ലാവരും സ്നാപ്പക്കെ ഇടാൻ തുടങ്ങി അത് കണ്ടിട്ടുള്ളൊ ഒരു കൊതി
ഓഹ് ഓഹ് നിയും ബിരി രിയാണിയുടെ കാര്യം പറഞ്ഞപ്പം എനിക്കും കൊതയായി തൊടങ്ങി എനിക്കും തിന്നണന്നുണ്ട്
എന്താ പറയാനാണ് ഇപ്പേ ഓൺലൈനിൽന്ന് ബുക്ക്യ്യാന്ന് ഓർത്താലും ഭയങ്കര പൈസയാണ്
ഓഡർതു വാങ്ങി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
കഴിച്ചാലോ
രാത്രിയല്ലേ പക്ഷെ ഇപ്പം നല്ല ബിരിയാണി കിട്ടണ ഒരു കട അറിയാൻ പാടില്ല
ഓൺലൈനിൽകിട്ടുല്ലോ അടുത്തന്നും നല്ല ബിരിയാണി കടയില്ലല്ലേ
ഓ ഇവിടത്തെ ബിരിയാണിയൊക്കെ കടക്കാണ്
പാരഗൺ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആര്ന്നുട്ടേ
പാരഗണോ അത് എവിടെയാ ദൂരം ഉണ്ടോ
ആഹ് ലുലൂല് നമ്മുടെ എടപ്പള്ളിയില്
ഓ ഓക്കെ ഓക്കേ എന്നാ ഒരു ദിവസം നമുക്ക് പോയി കഴിക്കാം
നമുക്ക് മൂവി എന്നാ ലുലൂല് ബുക്ക് ചെയ്യാം
ആഹ് അത് ശെരിയാ അപ്പൊ ഫുഡും അവിടന്നന്നെ കഴിച്ചിട്ടും പോരാ
അതെ അതെ അതെ
അത് നല്ലൊരു ആശയൊണ്ട്ശരിക്കും അത്പറഞ്ഞേലേ
അതെ എനിക്ക് തോന്നി
ഉം പിന്നെ വെക്കേഷനായിട്ട് വേറെങ്ങും പോയില്ലേ
ഓ വെക്കേഷനായിട്ട് എങ്ങും പോവാനായിട്ട് ആർക്കും ഇവിടെ സമയന്നുല്ല്യ
അതന്ത്പറ്റി
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടുകാരൊക്കെ വീട്ടിലെത്തുമ്പോൾ തന്നെ സമയംകുറെ ആവും പിന്നെ എവിടെ പോവാനായിട്ടാ പിന്നെ സൺഡേസ് ഓരോരോ പരിപാടികളായിട്ട്ങ്ങനെപോയി
ഉം പിന്നെ കല്യാണങ്ങളൊന്നുണ്ടായില്ല
എവിടെ കല്ല്യാണം ഒരു കല്ല്യാണം ഉണ്ടായിലന്നുണ്ടായില്ല ഇപ്രാവശ്യം
അത് കഷ്ടായി പോയി
ഒരു മരിച്ചതില് ഫംഗഷൻ അല്ലാണ്ട് ഒന്നും ഉണ്ടായില്ല
അയ്യോ ദൈവമി പിന്നെ ഇത് ആഹ് ചോയ്ക്കാവന്ന് ന് മറന്ന് പോയി
ഗ്വാസൊക്കെ കിട്ടിയൊ
ആഹ് ആ ഗ്യസ്ബുക്കിതത് ഇന്നലെ വന്നാരുന്നട്ടോ
ആഹ് ഇപ്പ അതിനല്ലെ ഏറ്റവും ഷാമം
സത്യം ബുക്കെയ്ത കഴഞ്ഞാ ഒരു മാസം കഴിഞ്ഞൊക്കെണ് ഇപ്പോ വര് ന്നത്
ഉം
എന്തായാലും കിട്ടി ഒരാശ്വാസായി
ഞങ്ങക്കുകിട്ടി
ഉം അത് ന്തായാലും നന്നായി ഇനിയിപ്പ അതേ യുദ്ധക്കെ നടന്നോണ്ടിരിക്കല്ലേ ഇനി അടുത്തത് ഏത് കാലത്ത് വരുന്ന് അറിയാപറ്റൂല
ആഹ് ഇനഒരു മാസം കഴിയണം അടുത്തത് ബുക്ക്യ്യണങ്കി
ഉം അത അങ്ങനെയാണ് ആ മെസ്സേജ് വരുല്ലോ നമു ക്പിന്നെ അവിടെ മഴയുണ്ടോ
ഇന്നും ഏതാലും മഴ പെയ്തില്ല പക്ഷെ പെയ്തിട്ട്ല്ലപക്ഷെ ഇടികുടുക്കണ്ട് രാവിലെ നല്ല മഴയുണ്ടാർന്ന് പിന്നെ ഇടികുടു ക്കണ്ടായിർന്നു ഇപ്പ എടക്കിടക്കൊന്ന് ഇടികൂടുങ്ങ്ണ് ണ്ട് അവിടെ
ഇവിടെ വെയില്ണ്ടാർന്ന് നന്നായിട്ട് പിന്നെ ഇടികടുക്കവും ഏകദേശം ഉണ്ടായിരുന്നു മഴക്ക ആഹ് ആമഴക്കാറുണ്ടായിരുന്നു മഴ പെയ്തില്ല ഇന്നാലും
ജൂണൊക്കെ ആവാണല്ല ഇനിഇപ്പ മഴയുണ്ടാവും
ആ അതെ മഴക്കാലുള്ള വന്നത് കാലവർഷം
ഒ ഇനി അവധിള് വന്നുടങ്ങും പത്ക്കെ
അതെ ഇനിയിപ്പ സുഖയല്ലോ എന്തോര് അവധിയാണ് വന്നത് ഒരു സന്തോഷം
ഇത് അധികം ഇങ്ങനെപറഞ്ഞ് സ്ഥിതിക് മിക്കവാറും അവധി കിട്ടാനുള്ള ചാൻസ് കുറവാണ് ട്ടാ
ഏഹ് അതന്താ
നമ്മള് അത്രം പ്രതീക്ഷിച്ചതോണ്ടേ
ഏയ് പറയാൻ പറ്റില്ല മഴ ഈപ്രാവശ്യം കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതലാന്നൊക്കെയാണ് പറയണത്
പക്ഷെ എറണാകുളം ജില്ലയിലെ പുതിയ കലക്ടർ വന്നപ്പ ഇതുവരൊയിട്ട് മഴക്കൊര അവധി കിട്ടിയിട്ടില്ല
ഉ അത് ശരിയാണ് പറയാൻപറ്റില്ല ചെലപ്പാ ഭാഗ്യമുണ്ടെങ്കിലെ നമുക്ക്
ഭാഗ്യോ ഉണ്ടെങ്കി കിട്ടും. പശേ പുള്ളിക്കാര്ത്തി എന്തോ പാലക്കാട് ന്ന് ന്തോ വന്ന കളക്ടറാ തോന്ന്ന്നാ അപ്പ അതിന്റെ ഇതായ പുള്ളിക്കാരി മഴക്കൊന്ന് അവധി കൊടുത്ത് ശീലം ണ്ടാവുല.
അതായിരിക്കുംള്ളൂ ചെൽപ്പോ അവധി കിട്ടാത്തെ ഈ വർഷം നമുക്ക് ട്രൈ ചെയ്യാം പേടിക്കണ്ട
ഉം നോക്കാം
ആഹ് അതെ പിന്നെ റെയികോട്ട് സാധനങ്ങളൊക്കെ കൊടയൊക്കെ വങ്ങിച്ചോ മഴ അല്ലേ
കൊട ഓൾറെഡി ണ്ട്. പിന്നെ റെയിൻകോട്ടും ഉണ്ട്. അപ്പന്നും പ്രത്യേയ്ച്ചങ്ങനെ വാങ്ങിച്ചില്ല
ഉം പിന്നെ സ്കൂള്ത്തേക്കുള്ള ബുക്സ്, ബാഗ്, യൂണിഫോം
ഓൾറെഡി ഫെബ്രുവരീല് ക്ലാസ് തൊടങ്ങിയാര്ന്നല്ലോ. അപ്പ അതുകൊണ്ട് അന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വന്ന് പിന്നെ ബാഗ് ഇപ്പ ലാസ്റ്റ് വർഷ ആയതോണ്ട് ഇനി ബാഗൊന്നും വേറെ വാങ്ങിക്കെണ്ട
ഓഹ് അതെന്തായ്ലും നന്നായി ഉം ഇനിപ്പ അടുത്തെന്താ പണി?
അട്ത്തത് അസൈൻമെന്റ് ഒന്ന് കംപ്ലീറ്റ് യ്യണം. കപ്ലിറ്റെയ്യല് ഇന്നൊന്നും നടക്കൂല്ല ഒരു മൂന്നാല് പേജും കൂടെ ചെയ്ത് വെക്കണന്ന വിചാരിക്ക്ണെ അവിടെന്താ പരിപാടി ഇനി
ഇവടെ എന്ത് എക്സാം ഒക്കെല്ലെ ചൊവ്വായ്ച തൊട്ട് എന്തേലും പഠിക്കണോന്ന്ണ്ട്. പിന്നിങ്ങനെ ഇരിക്ക്ണ് ഒരു മടി
അപ്പ ഇന്ന് സ്റ്റഡി ലീവാണോ
ഉം എനിക്ക് ഈ ആഴ്ച്ച മൊത്തം സ്റ്റഡി ലീവാർന്ന് എന്തിന് സ്റ്റഡി ലീവ് തന്ന ആരെലും പഠിക്കോ
അതെ സത്യം പശേ എന്നാലും സ്റ്റഡി ലീവ് കിട്ടുമ്പൊ ഒരു സമാധാനം.
അതെ ഒരാശ്വാസം ഒറങ്ങാല്ലോ മരിയാക്ക്
അതെതെ തീർച്ച ആയ്ട്ടും
ആഹ് അങ്ങനെയൊക്കെ കാര്യങ്ങള് പിന്നെ വീട്ടിലെല്ലാർക്കും സുഖം
ആഹ് വീട്ട്ല് എല്ലാരും അടിപൊളി ആയിട്ടിരിക്ക്ന്നു.
ഉം പിന്നെ വേറെന്താ പരിവാടി?
വേറന്താ പുതിയ സിനിമയൊന്നും ഒന്ന് ഓറ്റിറ്റി പോലും എറങ്ങിയിട്ടില്ലെന്നേ കാണാൻ പറ്റിതേ
ആ ശെരിയാ എന്തേലും ഉണ്ടാവ് ഏതാ
കണ്ടില്ലല്ലാ
അത് കാണാറ്ന്നു ശെരിയാണ്. ശേ അത് നല്ല ലൂ അത് നല്ല ലൂപ്പാന്ന് പറയിണ്ട്
ആഹ് കണ്ടവരൊക്കെ അങ്ങനെയാ പറയണത് ഭയങ്കര കൺഫ്യൂസിംങ് ആണെന്ന്
അപ്പം ആഹ് നമ്ക്കൊരു ദൂസം ഒരുമിച്ചിരുന്നു കാണാം ഫ്രീ ആയിട്ട്
ഹാ ഓക്കെ
പ്പ അങ്ങനെ ആവട്ടെ ന്നാ
ഉം
ന്ന്ട്ട് നമുക്ക് ഒരൂസം രു പോപ്കോണും എന്തേലും ആ സൈഡ് ഐറ്റംസ് ഒക്കെ വെച്ച് നല്ല മു തിയേറ്റർ ഡോൾബി അറ്റ്മോസ് ഒക്കെ വെച്ച് നമുക്ക് കാണാം.
അതെ അതെ
അപ്പൊ ഒരു എന്താ പറയാ ഒരു തിയേറ്റർ അറ്റ്മോസ്ഫിയറ് കിട്ടൂല്ലോ നമുക്ക്
ഉം
പിന്നെ ആ മൂവിക്കും ഏകദേശം സൗണ്ട് എഫക്ട്സ് ഒക്കെ ഇണ്ടന്ന് തോന്നുന്നു
ഉം
അത്യാവശ്യം നല്ല ഇതായിട്ടിരുന്ന് നമുക്ക് കാണാല്ലോ പിന്നെ അതിന്റെ റേറ്റിങ് ഒക്കെ അത്യാവശ്യം നല്ലതല്ലേ?
ആഹ് കൊഴപ്പല്ലെന്ന് തോന്നണ്. ആസിഫലീടെ അനിയനാന്ന് തോന്നണ് അതിലെ നടൻ
ഓഹ് ആ അപ്പ പിന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും
ഉം
നമുക്ക് എന്നാ അങ്ങനെയാവാം കാണാ ആഹ്ച് നാളെ തന്നെ കണ്ടാലോ അന്നാ
അന്നാ നാളെ തന്നെ കാണാം
ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മക്ക് സിനിമാ കാണല് വേറെ ഒരു ദൂസത്തേക്ക് വെക്കാം എന്നാ
ആഹ് അത് നല്ലൊരു ഓപ്ഷനാണ്
ആഹ് എന്നാ പിന്നെ അങ്ങനെ ചെയ്യാടി ശെരി എന്നാ ഓക്കെ എന്നാ ബായ്
ബായ്